എന്താ പരിപാ ടി
കൊച്ചിനെ ഒറക്കുവായിരുന്നു
ആ പള്ളീലൊക്കെ പോയോ
പള്ളീലൊക്കെ പോയി
ഫുഡോക്കെ കഴി
മ് ആ ഭക്ഷണോ കഴിച്ചു നി
ആ ഞാൻ കയിച്ചു ഞങ്ങടെ വീടിന്റെ അടുത്തൊരു കല്യാണം ഒ ണ്ടെ അപ്പം നാളെ കല്യാണം ഇന്ന് തലേന്ന് അപ്പ അവിടെന്ന് കയിച്ചു മ് ആ ട്ടടുത്ത
ആ ആ ഓ അപ്പല്ലാരുന്ന് അവിടെ ആയിരിക്കുല്ലെ
ഉം ഇന്നെല്ലാരും ഇന്നും നാളേം തെരക്കായിരിക്കും നാളെ ഒരു ഉച്ച വരെ നാളെ പള്ളിൽ വെച്ചിട്ട പരിപാടി ഇപ്പൊ വീട്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ ഫുഡൊക്കെ ഓഡറ് ചെയ്യുവാ ആ അതുകൊണ്ട് കാര്യായിട്ട് പണിയൊന്നുമില്ല
നാളെ
വൈന്നേരാവുമ്പോ പോയാ മതി അതെ നമ്മള് അയല്പക്കരാല്ലേ
ആണോ ഈ മാസം ഇനിയിപ്പം ലീവാ പരിപാടികൾ തന്നെയായിരിക്കും മഴയ്
ആ മഴക്ക് പിന്നെ തീർ ക്കണം പരിപാടികളൊക്കെ തീർക്കാൻ നോക്കുവായിരിക്കും എല്ലാരും മഴയായി കഴിഞ്ഞാ പിന്നെ ഒന്നിനും പറ്റില്ലല്ലോ ആ അതെ
രണ്ടു മാസായിട്ട് എന്തോരം പരിപാടികളാണോ
ആ മഴക്ക് മുന്നേ എല്ലാരും വേഗം വേഗം തീർക്കുന്നതാ
ആ ആദ്യ കുർബാന ഇങ്ങോട്ട് ഇന്നിപ്പോ വെയിലുണ്ട് ഇരു പത്താറാം തീയതിയല്ലേ മഴ തുടങ്ങുന്ന് പറഞ്ഞെ
ആ അങ്ങനെയൊക്കെ പറയുന്നെ കേട്ടു കറ റ്റ് എങ്ങനെയാന്ന് അറിയില്ല
ആ ഇന്ന് രാവിലെയൊക്കെ ചാറുന്നുണ്ടായിരുന്നു.
ആണോ അങ്ങോട്ട് ചാറിയൊന്നും ഇല്ല മൂടിക്കെട്ടി ഇങ്ങനെ നി ക്കുവാ ഇരുവ കാരണം ഇരുപത്തെട്ടാം തീയതി കഴിഞ്ഞിട്ട് മഴ പെയ്യണേ വിചാരിച്ചാ ഞങ്ങള് കാരണം ഇരുപത്തെട്ടാം തീയതി ഇവരുടെ വിരുന്ന്
ആണോ ആ ആ അപ്പോ അതിന് പോവാൻ വേണ്ടീട്ട്
അതെ അല്ല ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു ആ ചൂട് ടിന്റെ സമയത്ത് മഴ പെയ്യണേ മഴ പെയ്യണെന്നായ്രുന്നു ഇപ്പൊ മഴ പെയ്യാൻ തൊടങ്ങിയാപ്പാക്ക് മഴ പെയ്യല്ലേ ഇന്ന ദിവസം പെയ്താ മതി ഇന്ന ദിവസം മഴ എന്തിന് മഴ അതെ മഴയാ മഴയായാലും കുറ്റം വെയിലായാലും കുറ്റം
ഉം
എന്തെ വീട്ടി ട്ടിൽ എല്ലാരും എന്ത്യാ
എല്ലാരും ഇതാ മോള് ഇവിടെ ഇരുന്ന് എന്തോ പൗഡർ ഇട്ട് നേരത്തുന്നോണ്ട് ചെറുത് ഒറങ്ങുന്നു
ആ ആന്ന്
മം ആ അവർക്ക്‌ കൊറഞ്ഞിട്ടോ ജലദോഷമൊണ്ട്
ആ ആ
രണ്ടാമത്തവൾക്ക് ഇപ്പം ആ ആവി പിടിച്ചുകൊണ്ടിരിക്കുവ രണ്ടുദോസം ആവി പിടിക്കാൻ പറഞ്ഞ് ഇന്നലെയൊന്നു പിടിച്ചു ചൊമയും ജലദോഷം ഇ ഇന്ന് രാവിലെയാന്ന് തോന്നുന്ന് ജലദോഷം ആന്നു പള്ളി കഴിഞ്ഞിട്ട് ആ വഴി പോയി
ആ അപ്പൊ ഫുഡ് വന്നിട്ടാക്കിയോ
ആ അതും വന്നിട്ടാക്കി നമ്മുക്ക് പള്ളിയില് ഒമ്പതരക്ക പത്ത് പത്തേമുക്കാല് പതിനൊന്നു ആകുമ്പോത്തെക്കും കഴിയും
ഓ അപ്പൊ ആക്കി വച്ചിട്ട് പോവാനും ടൈം ഉണ്ടല്ലേ
ഓ അതിന് സമയമൊണ്ട്
എന്താ സ്പെഷ്യല് സൺഡേ
ഇന്ന് സ്പെഷ്യൽ ഒന്നുമില്ല
ഓക്കേ
ഉ അല്ല ന അപ്പറ കാണ
മോര് കറി സാമ്പാർ അവിയല് അച്ചാറ്
യല്ലാം ഉണ്ട് ഉ
എങ്ങനെ
പിടെെല്ലാം ഉണ്ടാവും
ആ അതെ അതെ
പള്ളി പോയില്ല
പള്ളി പോയിട്ട് വന്നാ ഞാൻ രണ്ടാമത്തേന് പോയി പോയി ഈ വ വന്നു ഒരു പതിനൊന്ന് മണി കഴിഞ്ഞി
ഉ സ അത്രയും സമയം ആവോ ത്തു മ്പം
ആഹ രണ്ടാമത്തെ കുർബാന ഒൻപത് മണിക്കാ ഒൻപത് മണിക്കത്തെ കുർബാന കഴിയുമ്പോ ഒരു പത്തര ഒക്കെക്കാവും പിന്നെ ഇവിടെ എത്ത്പളേക്കും പതിനന്ന് മണിയ ആയി ആ ബസ്സിന് വരും ബ- അവിടം വരെ വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് നടക്കും
സ്കൂട്ടി പോ നന്ന പറട്ട്
ഏ സ്കൂട്ട- സ്കൂട്ടിയൊക്കെ വാങ്ങണം പഠിക്കണ്ടേ
ആ പഠിക്കുവേ
പഠിക്ക- ഠിക്കണം പഠിക്കണം എന്നൊക്കെ വിചാരിക്കുന്നല്ല സ്റ്റെ്
ഉ എന്തായാലും ഇപ്പ അവര് പോവല്ലേ സ്കൂൾ ക്ലാസ് പോലെ ഉള്ളെ എ പോല്ല നിനക്ക് പോവെ
അതാ ഇനി പോവാ പക്ഷെ മഴയാവൂല ഇനി
ഉ ഉമ്മതിവും
ഇപ്പ അവര്ന്ന് പൊളോ മഴേന്റെ സീസൺ കഴിഞ്ഞിട്ട് വേണം അങ്ങനെന്തേലും നോക്കാൻ പിന്നെ നമക്ക് വാങ്ങിയും കൂടി ഇടണ്ടേ വെറുതെ പഠിച്ചിട്ട് പോയി വന്നിട്ട് കാ ഇല്ല
അവിടെ പോയി പഠിച്ചു പഠിക്കലൊക്കെ കഴിഞ്ഞു പക്ഷെ മിഷനിവിടെ ഇല്ലാത്തത് കൊണ്ട് ഒന്നും ന ന്നില്ല വെറുതെ നമ്മള് പൈസ കൊടുത്ത് പഠിച്ചു മെഷീ ല്ല ഓരോ കാരണങ്ങൾ കൊണ്ട് മുന്നോട്ട് മുന്നോട്ട് പോയി
ഞാനാണെ തയ്യൽ പടിച്ചു പക്ഷേ മെഷീൻ മേടിച്ചു ശെ ഡ്രൈവിംങ്‌ പട് തയ്ക്കുന്നേച്ച സ്വന്തം പ്പന്തങ്കിലൊക്കെചെറുത് ചെറുത് ഇങ്ങനെ തയ്ക്കുന്നു ഈ പിള്ളേരെ വെച്ചന്തായാലും തയ്ക്കാൻ സമയം കിട് ട്ടൂല
ആ അതെ ഇപ്പ ഇവര് എറങ്ങിത്തൊടങ്ങണം
ആ അതെ ഇഞ്ഞ്പ്പം എങ്ങോട്ടേലും സ്കൂളിലോ ഒക്കെ പോകാൻ തൊടങ്ങിയാലെ പറ്റൊള്ളൂ
ആ അതെ ഈവനിങ് എന്തേലും ഉണ്ടാക്കണോ സ്നാക്സ്
ഉം ഇനി ബെകൃതുണ്ട് മും പ്രത്യേകിച്ച് അപ്പം ദേ ഇപ്പോരു ചക്കയുണ്ട് അപ്പ അത് ചക്കയപ്പം ഉണ്ടാക്കണംന്ന് ഉണ്ടാരുന്നു
ആ പഴുത്ത ചക്ക കിട്ടിയോ
ഓ അതിടക്ക് ഇടക്ക് കിട്ടുന്നുണ്ട്
അവിടെ ആയോ ചക്കപ്പഴം
ആ
ഇവിടെ ചക്കപ്പഴൊന്നും ആയിട്ടില്ലല്ലോ ഈ വർഷം ഒറ്റ ചക്കപ്പഴം കഴിച്ചിട്ടില്ല
ഉം നമ്മള് എന്തോരം കഴിച്ചത് കൂഴച്ചക്ക വരിക്ക ചക്കൊക്കെ ആയിട്ട്
ആമ്പോ പച്ചയാ മൂത്ത് വരുന്നുണ്ട് പക്ഷെ ഇതുവരെ പഴുത്തിട്ടില്ല അതു വല്ല ഇഷ്ടം നാട്ടു മാങ്ങ മതി നാട്ടുമാങ്ങ പഴുത്തു കഴിഞ്ഞു
അ നമുക്ക് മറ്റേ മാ മാങ്ങയൊക്കെ പഴുത്തിട്ടുണ്ട്
ആ ഞങ്ങള് ഇപ്രാവശ്യം ന ട്ടുമാങ്ങ അല്ലാണ്ട് വേറൊരു മാങ്ങയും പഴുത്തുന്നില്ല ചക്കെ ക്കേം പഴം തിന്നില്ല ആയി കഴിഞ്ഞ ഇഷ്ടം പോലെ ആവാനുണ്ട് ഫുള്ള് ചക്ക പരിപാടിയായിരിക്കും ചക്ക വറുത്തോ ആ ഏ വറുക്കലും കഴിഞ്ഞല്ലേ അതിഷ്ടാനോ എല്ലാർ
ഓ അത എല്ലാർക്കും വല്യ ഇഷ്ടവാ
ആ
അവരയിന് പുഴുങ്ങിയിട്ടൊ തി പുഴുങ്ങിയിട്ടൊന്നും തിന്നുല്ല പ പസക്കിയ
ആ ഇവിടെ അതെ ഏമം അവര് പുഴുക്കും ഇഷ്ടില്ല ഇവിടെ ഓരോരുത്തർക്ക് പച്ചയും ഇഷ്ടില്ല പിന്നെ വറുത്ത് കൊടുക്കുവാണെങ്കിൽ എത്ര വേണങ്കിലും കഴിച്ചോളും
ഉം പിന്നെ ച ക്കപഴോ കഴിഞ്ഞ ആഴ്ച ഇത്പോലെ കൂഴച്ചക്ക ആയിരുന്നു കഴിഞ്ഞ ഞാറാഴ്ച്ച അത് കഴിച്ചിട്ടണോന്നറിയത്തില്ല ത്രി രാത്രി ഫുള്ളും ശർദി ആയിരുന്നു
ഓ അത് കഴിച്ചിട്ടാണോ കൊറെ കഴിച്ചോ
ആ അതെ എന്നാ തോനുന്നെ
ആ ആഹ് മരുന്ന് മേടി ക്കാൻ മേടിച്ചോ
മരുന്ന് ഞാന് ഒരാൾക്ക് മേടിച്ചു ഒരാൾക്കന്ന് രാത്രി പിന്നെ കുറഞ്ഞായിരുന്നു
ആ ആ
ഒരാൾക്ക് പിന്നെ രാവിലെ ആയിട്ടും പനിയൊക്കെയായിരുന്നു അപ്പ പിന്നെ അവക്ക് മേടിച്ചു
ആ ചക്ക ഇപ്പൊ എങ്ങനെ ഇന്ന് ഉണ്ടാക്കുന്നേ ചക്ക എട നലേല
ആ എലെല്
എങ്ങനെയ ഉണ്ടാക്കുന്ന ആ അതിന്റെ ഒരു നല്ല മണവും ടെ ല്ലേ ഉം എ നിങ്ങള് അങ്ങനെയ ഉണ്ടാക്കുന്നേ
നമ്മ റ വവുണ്ടാ അവേ തേങ്ങേ ഒക്കെക് ഇട്ടിട്ട്
ജീരകേടും ഏലക്കയും
ആ അത് രണ്ട കൂടും മിക്സ് ചെയ്തിട്ട് ആ ഉപ്പൊഴിച്ച് പിന്നെ മധുരമാക്കി ബെല്ല ഇടും
ആ വെല്ല ആട
വല്ല അത അത ആദ്യ ഇടുന്ന അ ഇല്ലെങ്കി മാത്രമേ പഞ്ചസാര ഇടുള്ളൂ
അും കൂടെ വര അല്ലേ വെള്ളത്തിന്റെ
ഉം
ഇവിടെ പഞ്ചസാരയാ ഇടുന്നത് കൂടുതലും
ആ ഇട തന്നെയ ആക്കുന്ന
ഇടനില ഇവിടെ പിന്നെ കിട്ടാനുണ്ട് കുഴപ്പമില്ല അവിടെ
ആ എവിടെലൊക്കെ പോയിട്ട്ങ്ങെ പറച് വരും
ആ ആ ഇവിടെ എങ്ങനെ തന്നെ നമ്മക്ക് സ്വന്ത ഇല്ല അപ്പർത്ത് എവിടെന്നെങ്കിലൊക്കെ ഇങ്ങനെ
ആഹ് അങ്ങൻ തന്നെ
അതില് ഇണ്ടാക്കിയ ഉണ്ടാക്കുമ്പം ഉണ്ടാക്കി കഴിയുമ്പോ നല്ലൊരു മണവും ടേസ്
ആ അതെ പെട്ടന്ന് പെട്ടന്ന് തീരും ഞാനൊരു വട്ടം ഉണ്ടാ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാ ക്കിയിരുന്നു വാഴയിലയില്
ന്ന്ട്ട് ടേസ്റ്റ് ഉണ്ടോ
കൊഴപ്പൊന്നുല്ല നല്ലത്
വാഴയിലക്ക് വാഴയില ൻ്റെ ഒരിത് ലേ ആ അതെ പിന്നെയുണ്ടല്ലോ ഈ പ്ലാവെലയിലും ഉണ്ടാക്കുന്നത് കേട്ടിട്ട്ണ്ട് ഞാൻ ഇതുവരെ ഇണ്ടാക്കിയിട്ടില്ല
പ്ലാവെലയിലോ അറയത്തില്ല ന്ന ഞാൻ ഇണ്ടാ ക്കിട്ടുല്ല ഞാൻ കഴിച്ചിട്ടുല്ല
ആഹ് ഞാനും കഴിച്ചിട്ടില്ല പക്ഷെ ആഹ് നല്ല ടേസ്റ്റ് അങ്ങനെ വീ വീഡിയോയില് കണ്ടതാ പിന്നെ നല്ല ഇതൊക്കെയാന്ന് അവരൊക്കെ പറയുന്നത് നമ്മ ക്കറിയില്ല ഞാന് ഇതുവരെ ട്രൈ ചെയ്ത് ട്ടില്ല
ഉം ആഹ്
ഇണ്ടാക്കിട്ടൂല്ല
പിന്നെ വെറുതെങ്ങനെ പ്ലേറ്റില്
ആഹ് അങ്ങനെണ്ടാക്കും എല കിട്ടിയില്ലെങ്കില് ഞങ്ങളും അതെ പ്ലേറ്റില് വെറുതെ ഇങ്ങനെ റൗണ്ടല് ഒഴിച്ച് വട്ടയപ്പം പോലെ മുറിച്ച് മുറിച്ച് എടുക്കും
ആഹ് ആഹ്
ഉം ആരാ നീയാണൊ മെയിനായിട്ട് ഇണ്ടാക്ക്ന്നത്
ഉം അവിടെയോ
ഇവിടെ മെയിനായിട്ട് മമ്മി തന്നെയാണ് ഏഹ് സൈഡ് കൂടെ നമ്മള് ഹെൽപെയ്യുന്നേള്ളൂ മീൻ പരിപാടിയൊക്കെ മമ്മി
പിന്നെ വേറെന്താ വിശേഷം
ആ വേറെന്ത് വിശേഷ ടി സുഖായിട്ടിരി എന്ന ശരി ട്ടോ ആ ഓക്കെ ബൈ